ഹലോ കേക്കണില്ലയാ ഹലോ കേൾക്കണില്ലേ
ആലോ ഉം ഉണ്ടേ എന്താ അർത്താനം
സുഖാണ് കല്യാണം ഉണ്ടായിന്നു
അങ്ങനെ പൊണ്
കല്യാണം കഴിഞ്ഞു വരിയാണ് എന്താ മഴയാറിയോ
എപ്പള ഈ മഴയത്തോ
ആടി വരും റോട്ടിലാണെങ്കി ഭയങ്കര ബ്ലോ ആ ഓഡിറ്റോറിയത്തില് ഊര ഊരത്തേന്നോ വേങ്ങര
ആഹ്
എങ്ങനെ റോ റോട്ടിലൊക്കെ നല്ല തെരക്കും ആഹ് ഉമ്മാന്റെ ഉമ്മാന്റെ അമ്മോന്റെ കുട്ടീന്റെ
ആ
കല്യാണി പെര കുട്ടീൻ്റെയൊക്കെ പോവാനാവില്ലായിരിക്കും ഞങ്ങള് പിന്നെ പോവാർഞാണ്ടങ്ങനെ പോയതാ വൈകുന്നേരം കല്യാണമാണ്
എല്ലാരും ഉണ്ടായി
ആ ആ എല്ലാരും കൂടി പോയി എല്ലാരും പോയി ഉം
ആ ആ ആ
മഴയാണെങ്കിൽ ചോർന്നിട്ടുമില്ലല്ലോ എന്താ റോട്ടിലൊക്കുള്ള തെരക്കും ബ്ലോക്കും അറിയുവോ ഉം എവിടെ കുട്ടിയൊക്കെ എവിടാ
ണ്ട് ഒറങ്ങാണ് കുട്ടി മഴയൊക്കെ ആയിട്ട് നല്ല ഒറക്കാ തുണിയാള് മളെ ഒണങ്ങി കിട്ടണങ്കിലാണ് പറയ
കുട്ടി അപ്പുലുവിന് കൊഴപ്പൊന്നുംമി ല്ലല്ലോ
പ്പൊന്നുമില്ല
പേടിച്ചുണ്ടാവൂലേ
ആഹ് കൊഴപ്പമൊന്നും ഇല്ല ഉം ഉം ഇനി വല്ല ചരടുകെട്ടുവെന്നൊക്കെ പറഞ്ഞേന്ന് അവന്
ആഹ്
വേറെ ചായാ കുടിച് ഭക്ഷണംകഴി യ്കല് കഴിഞ്ഞോ
ആ ഭക്ഷണം കഴിച്ചു
ഏഹ്
മഴ ആവുമ്പോ നല്ല ഭക്ഷണം കഴിച്ചേ നല്ല വെശപ്പല്ലേ
ആഹ നല്ല വിശപ്പുമാണ് തടിച്ചണോ
ചൂടാകുമ്പോളല്ലേ കടക്കാൻ പറ്റാത്തെ
ആഹ് ആ പൊതച്ച് അങ്ങനെ കെടക്ക മഴ ആവുമ്പോ അങ്ങനെ പൊതച്ചു കെട ക്ക
ആഹ് അതന്നെ
ഉം അപ്പൊ ഇന്ന് കല്യാണത്തിന് പോയപ്പളെ അമ്മാന്റെ അഞ്ചത്തിന്റെ മരോള് ഇപ്പോൾ വലിയൊരു കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം പറ ജോലി കയറണ ജോയിച്ചപ്പോൾ പറയണേ ഏതായാലും ഈ മായൊക്കെ ഒന്ന് കഴിച്ചട്ടെ അതിപ്പോം ജോലി കയറ കഴിഞ്ഞാൽ പിന്നെ എന്നും പോവേണ്ടി വരും അപ്പൊ പിന്നെ ഒരു സുഖം കിട്ടൂല ഈ മയത്ത് പോവാനും കെതേടാണ് ഇപ്പ ഈ മായ ഒക്കെ കൈയട്ടെ എന്നിട്ട് നോക്കാറിയൊള്ളൂ
ആ ഉ ഉം
പാരാമെഡിക്കലോ അങ്ങനെ ന്തോ പഠിച്ചീനി മലബാറ്ക്കെനി പോയിന്യത് കൊരമ്പേലോ മലബാറിലൊക്കെ ന്
ഏ
ഉം ഇന്നൊക്കെ മീറ്റിങ്ങൊക്കെ പ്പ ഭയങ്കര താ
എന്താണ് എന്താണ്
എന്താ ബഷീറിം നുസൈബിം ഒക്കെ കൂടി കൂടി ഭയങ്കര ഓയ് എത്ര ഓരോരുത്തർക്ക് വിൽച്ച് ഈ ആഴ്ച എത്ര വരുമാനം മാണ്ട്യേത് അപ്പോത്തിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ചെലോര് ഇര്‌നൂറ്റയ്മ്പത് അഞ്ഞൂറ് ന്നൊക്കെ പറീണ്ട് ഇന്നെ കൊറേ വിൽ ച്ച് ഞാൻ കേക്കാത്താരി ന്ന്
ഇന്നെ കൊറേ വിൽച്ചീനി ഞാൻ കേക്കാത്ത മാതിരി നിന്നക്കാണ്
ഏ ജ് കേർല്ണ്ടോ മീറ്റിങ്ങില്
മീറ്റിങ്ങിലൊക്കെ രാവിലെ ഞാൻ ചെൽപ്പൊക്കെ കേറല്ണ്ട് ഓണാക്കിടും ആ
ഉം ഞാ ഞാൻ പ്ര ഞാനോസ്പിറ്റല്ക്കോവോളം ഞാന് ഹോസ്പിറ്റല്ക്ക് പോവോളു ഞാനും കേറിനി ഞാൻ കേറലില്ല
ല്ല്യാ രണീതില്ല്യ റയീസില്ല്യ ആരുല്ല ഞാനും നൗഷിദിം മാത്രം ണ്ടാവും ഇങ്ങനത്തെ പ്രോബ്ളം പിന്നെപ്പ ന്താ വേറെ
എന്തിനാ പ്പം നൗഷിദ
പിന്നെ പുല്ലാരേന്ന് ആരേലും വന്നോ പുല്ലാര്ന്ന് അ അലോ കേക്ക്ണില്ലേ അലോ വീട്ട്ന്നരേം വന്നീന്നോ ഹലോ